കേക്ക്ണ്ട ഹ്മ്മ് എന്തൊക്കെണ്ട് വർത്താനം
സുഖാണ് ഇങ്ങനെ പോണ് കൊഴപ്പൊന്നുല്ല എന്താ പാട് ഉം ചായകുടി കഴിഞ്ഞോ
ഉം ഉം
കുട്ട്യോള് സ്കൂൾട്ട് വന്നില്ലേ
ഓ ഓ വന്ന് ഇപ്പൊക്കെ കളിക്കാ പോയി ചായകുടിയൊക്കെ കഴിഞ്ഞിട്ട് കളിക്കാൻ പോയി
കളിക്കാൻ പോയിട്ട്ണ്ടാവില്ലേ അവിടെങ്ങനെ അവിടെങ്ങനെ മഴയൊക്കെ ഇണ്ടോ
ഇന്ന് ഇന്നലെ തീരെ മഴയില്ലേയ്ന്നി ഇന്ന്പ്പൊ ഒരു പത്ത്‌ മണി വരെല്ലാ പത്ത്‌ മണിക്ക് തെടങ്ങി പിന്നെ ഒരു രണ്ടരവുമ്പോ പിന്നിം തുടങ്ങി അയ്ന്റെ ഇടയിലൊക്കെ നിക്ക് ക്ക്ണ് ണ്ട് അവിട പെയ്യ
ആഹ് ഇവിടപ്പം നല്ലം പെയ്ത്കൊണ്ടിരിക്കാ
ആഹ് ഇവിടെല്ല ഇവിടെപ്പ നല്ല കാറ്റടിച്ച് മഴ ഇങ്ങനെ വര്ണമാതിരിട്ട് അത് കാറ്റ്ട്ടടിച്ച്
ആഹ്
ഉം പിന്നെ രാത്രികൽക്ക്ല്ല ഭക്ഷണൊക്കെ ആയോ
ആഹ് അതൊക്കെ കഴിഞ്ഞ് കുട്ട്യാളെ ചായ കുടി കയ്ഞ്ഞ് അവരുടെ ഹോം വർക്ക് ചെയ്യ്ണ്ട്
ആഹ് ഇവടെ പിന്നൊക്കെ കളിക്കാനാട്ട് ഇറങ്ങിയാ പിന്നെ ഞ്ഞി ഹോം വർക്കിനൊക്കെ രാത്രി അത് ചെയ്യുമ്പോത്തന് ഒരു ഭാഗം ഉറങ്ങല് വരും
ആഹ് അതാ പ്രശ്ന ഇവര് പിന്നെ ഉച്ചയ്ക്ക് ഉറങ്ങാത്തതണ്ട് ഇപ്പ സ്കൂൾ പോവു കാരണം ഉച്ചക്ക് ഉറങ്ങാൻ പറ്റില്ലല്ലോ അപ്പൊ പിന്നെ വേഗം ആഹ് അല്ലെങ്കിൽ ഹോംവർക്ക് ചെയ്യാ ഇരി ക്കുമ്പക്ക ഉറക്കം വന്നിട്ട് അപ്പൊവേ
അതന്നെ ഞാൻ പറഞ്ഞിട്ട് കേൾക്കണ ഞാൻ കൊറെ ഞാന് കൊറെ പറയും അപ്പൊ കേക്കണ്ടേ കളിയാണ് എന്റെ ചെറുതിനൊക്കെ കളിയാണ്
അഹ് ആഹ് ആഹ് ഓലീം പറഞ്ഞ് ട്ട് കാര്യമല്ല ഇപ്പോ കളിക്കണ്ട പ്രായല്ലേ
ആഹ് ഞാൻ പറഞ്ഞയും നഴ്സറിയിലൊക്കെ കളിച്ചതല്ലേ ഇനി മതി ഇനി ഒക്കെ ഇവിടുത്തെ മദ്രസ്ഥവും സ്കൂള എല്ലാം പാട ആവും എന്നൊക്കെ പറഞ്ഞിരുന്നാലും കളിക്കും ബാങ്ക് കൊടുത്താ വരും അപ്പൊ ക്ഷീണിച്ചട്ട് വന്നിട്ട് എഴുതാൻ പറയ്പോ കുറച്ചൊക്കെ എഴുതും പിന്നെ ഞാൻ നേരത്തെ എണീയിപ്പിക്കും
ആഹ് എത്ര മണിക്ക് മദ്രാസക്ക് പോവാ
ആറേ മുക്കാൽ ഏഴുമണി ആവാനാവും
ആഹ് വണ്ടി ഉണ്ടാവു ലേ
ഇല്ല ഇല്ല ഇവിടെ അടുത്താ മദ്രസ് നടന്ന് ആ ഒരു അഞ്ചിനിറ്റ് പോകണം മഴയാവുമ്പോ പിന്നെ കൊണ്ടാക്കി കൊടുക്കും
ആഹ്
മഴത്ത് കൂട ചൂടി പോകണന്ന് അതൊന്നും അറിയില്ലണ്ടാവല്ലോ ഇങ്ങനെ ചെറിയ കുട്ടികളാകുമ്പോ
ആഹ് ആഹ് അപ്പൊ കൊണ്ടരാനും പോകേണ്ടി വരൂല്ലേ
ആഹ് അപ്പൊ കൊണ്ടോവും കൊണ്ടുവരാനൊക്കെ പോകും
ആഹ്
നല്ല മഴയാണെങ്കില് ഇല്ല അഞ്ച് മിനിറ്റ് ഉള്ളു ഇവിടുന്നട്ട് നട വന്ന് റോഡ് ക്രോസ് ചെയ്തായിട്ട് പോവാനുണ്ട് ഇപ്പ മഴയാവുമ്പോ ഒരു പേടിയ റോഡ് ക്രോസ് ചെയ്യുന്നോടുത്ത് ഇഞ്ഞ് ചെന്ന് ക്കാഞ്ഞാലൊക്കെ
ആഹ്
ഓക്ക് അത്രക്കൊന്നും അറിയില്ലല്ലോ
ആഹ് ആഹ് നല്ല മഴ മുറുകീം കൊണ്ടിരിക്ക
മ് അങ്ങനെ ല്ലോം ഉണ്ടല്ലേ നല്
കാറ്റൊന്നുല്ല മഴയുണ്ട്
ഇവിടെ നല്ലോണയിട്ട് കാറ്റടിച്ചിട്ട് നല്ല മഴ ഇങ്ങിട്ട് വെന്നേനു അതാ കാറ്റങ്ങട്ട് അടിച്ചേല് ആ മഴ ഫുള്ളായിട്ട് പോയി
ആഹ്
ഇതാണ് കാ ഉം ഇതാണ് ഇവിയൊടൊക്കെ കാറ്റടിച്ച അപ്പാട്ട് കറന്റ് പോവും
ആഹ് ഇവിടെ കറന്റങ്ങനെ പോയിട്ടൊന്നുല്ല
ഉം ഇവിടെ കറ്ന്റെ അടെ പോവല
ആഹ്
അതന്നെ മരങ്ങളുണ്ട് നല്ല മരങ്ങ ആഹ്
അല്ല രാത്രികൊക്കള്ളൊക്കെ ആയോച്ചയ
ഓ രാത്രികൾക്ക് പിന്നെ തന്നെ രാ ഇന്നിപ്പോ ഞാൻ നേരം വൈകീട്ട് വെച്ചോള് രാവിലെ സ്കൂൾക്ക് കൊണ്ടുപോകുമ്പോ വെക്കണ ചോറാവുമ്പോ രാത്രിക്കൊക്കെ ഒരു മടുപ്പാ അപ്പൊ ഞാനോർക്ക് മാത്രം ഉണ്ടാക്കി വീട്ടി പിന്നെ ഞാന് വൈകി വെച്ച് ഒരു മൂന്ന് മണിയൊക്കെ ആവുമ്പോൾ ആക്കി
രാത്രിക്കൊക്കെള്ള വെച്ചിടാൻ ഇവിടെ പിന്നെ കുട്ടികൾ സ്കൂളിൽപ്പോ ചോറു കൊണ്ട് പോകില്ല
ആഹ് ഉം അവിടനെ ഏ വലിയ ക്ലാസ്സ്ക്കൊന്നും ചോറിട്ടൂല
ആഹ്
ചെറിയ ക്ലാസ്സില മക്കക്കെ ചോറ്ടുക്കുള്ളൂ
ആഹ്
അതമ്മള് ഉണ്ടാക്കി കൊടുക്കണം
ആഹ് ആഹ്
പിന്നെ രാത്രി ചോറും കറിയൊക്കെ ഈ സമയം ഉണ്ടാക്കാൻ നിന്നുണ്ടെങ്കി വായിപ്പിക്കാനോ എഴുതിക്കാനോ ഒന്നിനും കൂടൂല്ല
ഒന്നിനും ഒഴിവുണ്ടാവില്ലേ
ആഹ് നമ്മള് അവരെ കൂടെ ഇന്ന്ഞൻ ഗ്യാസ് മേലാക്കി രാവിലെ ഞവുക്കുണ്ടെങ്കില് രണ്ട് നേരത്തിന് വെുക്കുവാണെങ്കില് ഞാൻ അടുപ്പത്താക്കും ഇന്നിപ്പോ ഒരു നേരല്ല ഉള്ളൂ വേഗ ഗ്യാസ്മേലാട്ടാക്കി ഒക്ക റെഡിയാക്കി സ്കൂൾ വിട്ട് വരുമ്പോത്തനെ ഒക്കെ ആക്കിവെച്ചു അല്ല മറ്റേ റൈസ് കുക്കർക്ക് ആക്കി വെച്ച് അയ്ക്കെറക്കിവെച്ച്
ആഹ് ആഹ്
ഈ രാവിലെ വെക്കണാണ് ഞമ്മക്ക് ഏറ്റവും എളുപ്പം
ആഹ് എന്നാ രണ്ടു നേരത്തെ അതാണക്ക്‌ കഴിഞ്ഞു
ആഹ എന്നാ പിന്നെ ഇമ്മക്ക് നോക്കാലോ പിന്നെ ആഹ്തൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവ ഈ ചോറാവുമ്പോ തണുക്കൂ രാത്രിയൊക്കെ ഏർ ഓര് ഈ ഭർത്താവൊക്കെ വരുമ്പോത്തിനൊക്കെ തണുത്തതാവും പിന്നെ രാത്രി അപ്പൊ ഒരു മ ഇതല്ലേ അപ്പൊ ചോറ് ഇനി സ്കൂൾക്ക് ചോറ് കൊണ്ടാവാത്ത ചിലപ്പോൾക്കൊരു ചായക്കടിക്കെന്തെങ്കിലും പത്തിരിയോ ചപ്പാത്തിയൊക്കെ കണ്ടാലങ്ങനെ കൊണ്ട്പോവും അങ്ങനെ ആവുമ്പോ പിന്നെ ഞാനെ ആ പത്ത് പതിനൊന്നെണ്ണിയൊക്കെ ആവുമ്പോ ചോറായിട്ട് വെച്ച്
ആഹ് എന്നിട്ട് കുട്ടികളൊക്കെ നേരത്തെ കെടക്കുവോ
അതാണേ ഈ എന്താ പറയാ ഉച്ചക്ക് ഒറങ്ങി ശീലം അയോണ്ട് ഇനിയിപ്പോ
ഉംഹ്
ഞാനെന്താ കാട്ടന്നപ്പ വേഗം കുളിപ്പിച്ചലൊക്കെ കഴിഞ്ഞിട്ട് വേഗം ചോറ് കൊടുക്കുംആദ്യം എന്നിട്ട് എഴുതാനും വായിക്കാനൊക്കെ എഴക്കുന്ന പിന്നെ ഓല് ആഹ് ഇന്നാ തന്നെ ഞാ ഞാൻ നമ്മള് ഞമ്മള് അവിടുന്ന് ഒന്ന് മാറിപ്പോയി ഉണ്ടെങ്കി എന്റെചെറുതാ ടേബിൾ മൊക്ക തല വെച്ച് അങ്ങനെ ഒറങ്ങി ഉണ്ടാവും
ആഹ് ഓലെ അപ്പെ അങ്ങനെ ഇരുന്ന് കൊടുക്കണം എന്നാ എന്തേലും ഒക്കെ ആവൂയില്ലെങ്കി പിന്നെ കണക്കാ
ഞാന് അത് പറയും നമ്മളൊക്കെ കഴിഞ്ഞ് നിന്ന് നമ്മളെന്നും കൂടെ ഒരാളും ഇരി ക്കാന ഒന്നിനും വാണ്ട നമ്മൾത് നമ്മള് നോക്കീനി ഇന്നത്തെ കാല അതല്ല
ഉംഹ് അല്ല ഫോണ്
ഇന്ന് രണ്ട് മീരാ ഫോൺ ഉംഹ്
ഉംഹ് ആഹ് അതാണ് ഇപ്പെത്തെ ആക കയുള്ള പ്രശ്നം
ഫോൺ ഉണ്ടെങ്കി ഉള്ളയെല്ലാം റെഡിയാ
ഉംഹ് പിന്നെ അവർക്ക് ആരെയും വാണ്ട ഉപ്പാനെ വാണ്ട ഉമ്മാനേ വാണ്ട ആരേ വാണ്ട
ഉംഹ് ഓടുക്കും പോവൂല്ലല്ലോ ഒരു വികൃതി ഇല്ലല്ലോ
ഉംഹ് ദയാഹു കൊടുത്ത കുട്ടികൾ സൈലന്റ് ആയി കുട്ടികൾ ആ കൂടിയിൽ ഉണ്ടെന്ന് തന്നെ അറിയില്ല
ഞാൻ പറയും ഇല്ല അതു അറിയില്ല പിന്നെ ഞാൻ പറയും ഭക്ഷണം കഴിക്കണേ ഇന്നൊരു മടുപ്പും ഉണ്ടാവൂലാ
ആഹ് ആഹ് ഞാൻ ആദ്യയെക്കെ ഫോൺ എടുത്തിട്ട് ഭക്ഷണം കൊളത്തിന്ന് ഇപ്പൊ പിന്നെ അത് നിർത്തി കൊടുക്കര
ഞാനു അത് തന്നെ ഞാനെയെന്നോ ഞാനതാ കാട്ടിയത് ഇന്നിപ്പെ വൈകുന്നേരം എസിട്ട് വന്നാല് എന്നോട് എന്റെ ഫോൺ അവിടെ വച്ചും എന്റെ ഫോണിലെ നെറ്റില്ലാണ്ട് ഞാൻ ഓഫ് ആക്കിയിട്ട് ഒക്കെ കേട് തീർക്കണെ കൊടുക്കലില്ല ഇപ്പൊ ഈ നൈസറിയിലും കൂടെ ആയപ്പോ ഓൻ ഇങ്ങനെ കളികളും എന്തൊക്കെ ആയപ്പളെ ഇത് മറന്നു പോവ്ണ്ട് അല്ലെങ്കി എന്ത് ഭക്ഷണം കഴിക്കണമെങ്കിലും വേണ്ടെ എന്തെന്ന് കഴിക്കുകയാണെങ്കും അപ്പെ വേണം ഹലോ ഹലോ